ആഹ എന്താ എന്താ..
കുട്ടികളുടെ പഠിപ്പിക്കൽ ന്തൊക്കെ കഴിഞ്ഞോ?
ഇല്ല തുടങ്ങണള്ളൂ
ആഹ ഞാന ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് മദ്രസത്തെ ഇണ്ട് സ്കൂളില് ത്തെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുക്ക് ആഹ കൊഴഞ്ഞ് മറിഞ്ഞു കിടക്ക.
ആഹ ഒക്കെ പാടെ മക്കൾക്ക് കഴിയിണൂല്ല രണ്ടും കൂടി.
ആ രണ്ടും കൂടാക്കി എല്ലാം കൂടി ഹോംവർക്ക് ന്തൊക്കെ ചെയ്ത് കഴിയുമ്പോഴെക്കെ നമ്മൾ ഒരു വക ആകും ഓര് ഒര് വക ആകും.
പോനെ
സ്കൂളിൽ പോകുന്നൊരു മോളേ ഉള്ളു എനിക്ക് ആഹ ഞാൻ വിചാരിക്കും ഒരാളെ തന്നെ ഇപ്പ ഇങ്ങനെ രണ്ട് പേരും ആ അത് എങ്ങനെയാ ഞൻ എന്നിട്ട് പോ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുന്നേനു ഓ തല വട്ടായി പോക നമ്മുക്ക വട്ട് ട്ടായി പോവാ കാരണം ഓരിക്ക് ഉറക്ക് വരുന്നുണ്ടാവും അതിന്റെ ഇടൽ പഠിക്കുമ്പോ കൊറേ കാരണാ ന്തായിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി വരൂ ആ വെ പ്പം ഒക്കെ വരും ക്ഷെ ചോറ് കൊടുത്താലൊന്നും വേണ്ടയിരിക്കും ഓർക്ക് പഠിക്കുന്നടയ്ല് ഇതെല്ല- എല്ലാം ചെയ്യേണ്ടി വരും ഉം ഇതെല്ലാം ചെയ്യേണ്ടി വരും. എന്നിട്ട് ഞാൻ പറയാരുന്നു ഇപ്പൊ ഈ അക്ഷരങ്ങള് കായും കീയും. ഞാ പറും ഞാ വിചാര്ച്ചു ഞാ പഠ്ച്ച് കയ്ഞ്ഞപ്പോ ഇതൊക്കെ കയ്ഞ്ഞു ഇത് ഞാൻ ഫസ്റ്റൊട്ട് നമ്മളിത് ഫസ്റ്റൊട്ട്
ആ ന്റെ മോനൊന്നാക്ലാസില് അവ്ട തൊർങ്ങ്ണ് ഏ ഒറങ്ങി ആ അത് സ്കോളിട്ടന്ന അപ്പനെ കെട്ന്നൊറ്ങ്ങി പ്പ കൊറ്ച്ചെയ്ഞ്ഞ്ട്ട് വിളിക്കണം എന്നാ പിന്നെ കൊർച്ചയ് ഒർങ്ങാതെ കിട്ടു അല്ലെ കിട്ടൂല മ് ആ രാത്രി ഒർങ്ങു ആ
ആ ഒറങ്ങു അങ്ങനെയാണെ സാരല്ല ഞാ എപ്പഴും വിചാരിക്കു സമയാവ്മ്പയ്ത്തേക്കും പഠിക്കപ്പിക്കലൊ വന്നപാട് അ കയ്യെണം പക്ഷെ എങ്ങനെ ആവൂല ഇപ്പൊ പഠിക്കാൻ ഇര്ന്നിട്ട് ട്ടേള്ളൂ
ആ അപ്പൊ പിന്നോല് വന്നാല് ഓലെ കിട്ടൂല ഓല് ക ളിക്ക ഒന്നങ്ങട്ടിങ്ങട്ടും തിരിമ്പോത്തിന് അ ടൈമാവും ചെയ്യു ബാങ്കൊട്ത്തും ചെയ്തല്ലോ
ആ കളിക്കാൻ പോലും ഒക്കകൂടാവ്മ്പൊ കൊറച്ചേരം കള ചോട്ടമ്മച്ചി ഇത്രനേരം പഠ്ത്തന്നല്ലേ അപ്പ ഞാ ആ അപ്പൊ ഞാന് വിചാര്ക്കു ന്നാ പൊയ്ട്ട് ക
ആ കൾച്ചോട്ടേ ആ പിന്നെ കുള്യൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഓല്തായല്ലോ
ആ അപ്പത്തേക്കു സമയം മ് ഹ് ഒർക്ക് വര്ന്ന് അതന്ന്യ അത് എന്നിട്ട് ത് കെട്ന്നാലോറ്റ ഒർക്ക് ല്ല ഹ് ഹ് ഹ
ഇവന് ആ അക്ഷരങ്ങളൊക്കെ കിട്ടണ ആ ല ക ന്നങ്ങട്ട്ങ്ങട്ടും മാറിപ്പോവാ
ആ ഇവക്ക് മ ഞാന് എൽ കെ ജി കഴിഞ്ഞ്ട്ട് യു കെ ജി ചേർ യില്ല ഒന്നാക്ലാസിലേക്ക് മാറ്റി അ ഒന്നാം ക്ലാസിലേക്കാക്കി അപ്പോക്ക് ബാക്കിള്ള കുട്ട് ട്ട്യളൊക്കെ കൂട്ടി വായിക്കല് തൊടങ്ങുവല്ലോ അപ്പൊ ഇവക്ക് അതൊരു ബുദ്ധിമുട്ട് അപ്പ എന്നോടാദ്യേ ടീച്ചർമാർ പറഞ്ഞി അങ്ങനെ നല്ലണം ശ്രദ്ധിക്കേണ്ടി വര്ന്ന് അപ്പൊ ഞാനെന്റെ ഒരുത്തരവാ ലങ്ങ് ഒന്നിലേക്കാക്യാതാ അപ്പൊ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളാന്ന് അപ്പൊ ഇപ്പ ആ മ ക്കളെല്ലാരു കൂട്ട്യൊക്കെ വായ്ക്ക്മ്പളെ മോ
ആ അപ്പൊ അമ്മ യു കെ ജി കൂടി പറഞ്ഞയച്ച മതിയായ്ന്ന് തോന്നൂല്ലേ അല്ല അ തൊട്ക്കത്തിലെ ബുദ്ധിമുട്ടൊള്ള പിന്നെ റെഡിയാവൊയ്ക്കാരം മ് ആ തൊടക്കാണ് ഇന്ന് കൊറെ ഓരോ ദിവസം കൂടി വരാ വർക്കും പഠിക്കാനൊക്കെ ഇംഗ്ലീഷിലൊക്കെ വവൽ സൗണ്ടാ പഠിപ്പിക്ക്ണത്
ആ അപ്പൊ ഞാന് ഇന്ന് പിന്നെ ഇവക്ക് പന്ച്ചിട്ട് കൊറച്ചീസം പോയില്ലാര്ന്ന് എത്രങ്ങാന ഹോംവർക്കൊക്കെ ചെ യ്യാന് ആ വയ്യാത്ത കുട്ടി ഇവക്ക് പനിക്ക്യും ചെയ്യാ അപ്പ ഈ വാട്സപ്പിൽ ഇങ്ങനെ ഇട്ടരൊല്ലോ പക്ഷെ അത് ചെയ്യിക്കണേ വക്ക് വയ്യാ വയ്യാണ്ടായപ്പൊ ഞാൻ വിചാര്ക്ക കൊറ്ച്ചൊക്കെ കൊട്ക്കണ്ടേ കുട്ട്
ആ കൊറ്ച്ചൊക്കെ കൊട്ക്കണ്ടേ പിന്നെ വീട്ട്ന്ന് അങ്ങനെ പോലെ ഓരോ സാധനങ്ങള് ഉണ്ടാക്കികൊണ്ടരാനും
ആ നമ്മക്കാ പണി നമ്മക്കാ പണി വായനാ ദിനത്തിന് വ് വേറെ പിന്നെ പരിസ്ഥിതി ദിന് ത്തിന് വേറെ ഞാൻ വിചാരി പോസ്റ്ററൊക്കെ ഒന്നാം ക്ലാസ്ത്തെ കുട്ട്യാളോട് ണ്ടാക്കി അവർക്കെന്തറിയാന ഞമ്മൾ ഉമ്മ മാരേല്ല ണ്ടാക്ക ആ ഇര്ന്ന് ണ്ടാക്കി കൊട് ത്ത് വിടും അതെ ഉമ്മമാരെ മത്സരാ ശെര്ക്കിത്
കൊട്ത്തയ്ക്കാൻ പറഞ്ഞീനോ ക്ളാസ്ക് മുട്ടത്തോട് ആ അതിമ്മല് ത് പെയിന്റിങ്ങട്ച്ചാണ്ട് ഓരൊരു ഇതാക്ക്യാണ്ട് ഓര്ക്കിഷ് ഓരൊരു കയ് വ് താക്കാന് പയ്ന്റടിക്ക ഉം ഉം പൈന് ആഹ് അല്ല വ് സ്കൂൾന്ന് ചെയ്യാ മുട്ടത്തോട് കൊണ്ട്രാൻ പറഞ്ഞീന്ന്
ആ ഇന്നിട്ടയ്ലവ്ട്ന്ന് ചെയ്യാന്ന് ആണാ ആ അങ്ങനെ ഇണ്ടേര്ന്നില്ല്യ അത് പൊട്ടി പോവൂലെ അന്നേരം
ന്നെപ്പൊ പൊട്ടാത്ത രീതീല് നമ്മള് കൊടുത്തയക്കണം ചെറിയൊരു ഹോൾ ആക്കിയാണ്ട് ക്ലീൻ ചെയ്താണ്ട് ആഹ് ക്ലീൻ ചെയ്താണ്ട് തൊനോം വെള്ളൊക്കെ കളഞ്ഞാണ്ട് അങ്ങനൊരു പോട്ടാത്ത രീതി കൊടുത്തയക്കാൻ പറഞ്ഞെക്കേ ഞാനിങ്ങട്ടൊരു പു കുപ്പയിലൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കൊടുത്തയച്ച്ക്ക ആഹ് അപ്പൊ പൊട്ടൂല.
ആ ഇവടെ പിന്നെ ഇപ്പ അടുത്ത് മറ്റേ ഈ വയാനാദിനത്തിന് കിസ് മത്സരം ഇണ്ടേര്ന്നു പിന്നെ വായന മത്സ രം ഇണ്ടേര്ന്നു ആഹ് അങ്ങനത്തെ ഇതൊക്കെ ഇണ്ടേര്ന്നു ആഹ് പിന്നെ ഇപ്പൊ പിന്നെ ഫുള്ള് ഈ യു കെ ജിന്ന് വന്ന കുട്ടിയേക്കും സ്കൂള് പൂട്ടിട്ട് തൊറന്നതല്ലേ അപ്പൊ ഇവര്ക്ക് ബുദ്ധിമുട്ട് വാക്കും വായി ഇതിലും എഴുതാനൊക്കെ ആ അപ്പൊ ഇവര്ക്ക് ഇപ്പൊ പത്ത് ദിവസായിട്ട് എന്തയ്യുന്ന ഒന്നും കൂടി ഒന്നും കൂടി അക്ഷരങ്ങളും സ്വരാക്ഷരവും സ്വരാക്ഷരൊക്കെ ആ വ്യഞ്ജനാക്ഷരൊക്കെ ചിഹ്നങ്ങളും ആഹ് അതക്കെപ്പ ഇവള് പറയാ ഇമ്മാ എനക്ക് ഇംഗ്ലീഷ് നല്ല ഈസിയാണ് മലയാളം എനക്കിട്ട് ഭയങ്കര ഇത് എടങ്ങാറാന്ന് പറഞ്ഞിട്ട് അത് ചിഹ്നങ്ങൾ മാറ പോവാ
ആഹ് മാറി പോവാണ്.
ചിഹ്നൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവാണ് അപ്പൊ അത് അതാണ് ഇമ്മാ ടഫ് ഇംഗ്ലീഷ് എനക്ക് ഭയങ്കരഈ സിയാന്നും വന്ന്ട്ട് ഇവള് വന്ന് പറയാ ആഹ് നല്ല ഇതാന്ന്.
ഉം ആഹ് അതന്നെ മു വലുത് മൂന്നിലും ചെറുത് ഒന്നിലും ആണ്.
ആണോ
ഉം ഉം ഉം ഞാന് ചെർത് നെ നോക്കലൊള്ളൂ വെലുത് പിന്നെ ഓളെന്നെ സ് സ്വന്തം നോക്ക ലാ ആഹ് ആഹ് ആഹ് ഓള്ന്നെ ഓൾതന്നെ സ്വന്തം ഓള്ന്നെ നോക്കി. ക്യും നോക്കക്കും പിന്നെ അയ്മക്ക് വല്ലാതെതാക്കേല്ല.
ആഹ് എന്റെ ചെറിയ മോന് നേരെതാ. ഇവിള് പഠിക്കാനിരിക്കുമ്പോ ഇവിളെ സ്ക്കെയ്ൽ കൊണ്ടയ് കളയ റബ്ബർ കൊണ്ടയ് പോക്കറ്റിലിട്ടിട്ട് ഓടിക്കാ ളയാ ബുക്കിൽ കുത്തി വരയാ കു ത്തി വരയാ എന്നിട്ട് ഇവളൊട് ടീച്ചർമാര് ഇവക്ക് അനിയനുള്ളത് അറിയാ ഇന്നും നിന്റെ അനിയൻ കുത്തി വര ഞ്ഞോ ഇന്നും നിന്റെ അനിയന് ഇവിളെ കണ്ണിലും മൂക്കിലൊക്കെ ഓരോ ആഹ് ഓരോ. പാട്ണ്ടാവും ഇവൻ മാന്തിയത്. ക്കെ അപ്പോടീച്ചർമാർ ചോയിക്കും ഇന്നും നിന്റെ അനിയൻ മാന്തിയോ ഇന്ന്.
അത് ഒര്ക്ക് വേറെ ബുക്കൊടുത്ട്ടൊന്നും ബു മണ്ടരില്ലലെ വ് അ
ആഹ് വേറൊന്നും കൊടുത്ത് വേറെ പെൻസിലൊന്നും കൊടുത്താ പറ്റൂലെ ഇവളെ പഠിക്ക ക്കുന്ന ബുക്ക്‌ ഏതാ അതന്നെ വാണം അതിനാണ് അടി എന്നിട്ട് വാശി പിടച്ച് കരിം അപ്പൊ. ഇവളെന്താക്കും കൊടുക്കും കൊർചെരം കൊടുത്തിട്ടുണ്ടെങ്കി പിന്നെ അയ്ന്റെ ക പ ക പണി കയ്യു
ആഹ് പണി കേയ്ക്കും ആഹ്
വേം ഭക്ഷണം കഴിച്ചു കിടക്കൊ മക്
ആഹ് വേഗം കെടക്കും
ആഹ് ഞങ്ങള് മോൾ ഒർങ്ങെ ഇല്ല രാത്രി ഞങ്ങള് എപ്പളാണോ കെട് ക്കുന്നെ അപ്പം ആഹാ അപ്പളേ കിടക്കുള്ളൂ കൊറച്ചൊന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിയ അവ
ആഹ് ആഹ് നേരത്തെക മറ്റേത് നമുക്കട് എണീക്കാൻ തോന്നു ആഹ് മായെം കൂടി ആയാല് ആഹ് അഹ് അഹ് ആഹ് എണീക്കാൻ
ഉം മദ്രസയിൽ രാവിലെ പോണോ
ആഹ് ഏയ‌ര ക്കാ
ഞാ ഇവിൾ സ്കൂളില് മദ്രസ ഉണ്ട്... അപ്പോ ആ ഒരു സ് സ്കൂളത്തെ ഒരു പീരീഡ് മദ്രസ ആയിട്ട് പോവും
ആ പ്രൈവറ്റ്സ്ക്കു അങ്ങനെ പ്രൈവറ്റ് ആസ്ക്കു ആ
ആ അപ്പൊ അങ്ങനെ മദ്രസ ഉള്ളോണ്ട് അ
അത് സുഖാല്ലേ എന്നാ പിന്നെ അയിനായിട്ട് ഇത് മദ്രാസ വിട്ടന്ന് പിന്നെ സ്കൂള് പോവാണെങ്കിലേ കു ട്ട്യോളും ആ ഓര് ഇവിടെ പോയിടട്ടെ സമാധാനാവു
ഞാന് ഇവിടെ വേറെ സ്കൂളുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ഇതിള്ളോണ്ട് മാ ഇവിടെ തന്നെ ചേർത്തി കാരണം ആവൂല ആ അവിടെ ചേർത്തി ആ ഒരുതിലങ്ങ് കഴിയുല്ലോ സ്കൂൾളപ്പളാ മദ്രസ ഉള്ളു ശനി ഞാറൊന്നും ഇൽ ഇതില്ല മദ്രസ ത്തില്ല പോവെചെയ്യാലോ ഹോ ഹോ ആ അപ്പൊ അതൊക്കെകൂടിയപ്പോ ആ നമുക്ക് ഇവിടെ നിക്ക ഞമ്മളെ വീട്ടിലൊന്നു നിക്കാൻ പോവാണേങ്കിൽ ഒക്കടങ്ങേറല്ലേ വേ ആ അപ്പൊ ഞാന് ആ ഒരു എളുപ്പത്തിന് വേണ്ടീറ്റ് ഇങ്ങനെ ചേർത്തതാ ആ പിന്നെ ഞാൻ ടീച്ചർ ടീച്ചർമാരോടൊന്ന് അല്ല ടീച്ചർമാരോട് പറഞ്ഞിനി ഇവളിങ്ങന്നെ എൽ കെ ജി ഇതയി യു കെജി പഠിച്ചില്ല ഒന്നും നല്ലോണം ഷേ ശ്രദ്ധിക്കണോ എന്നില്ലപ്പൊ ആ എന്റെ ട്ത്ത് ക്ക് പ്രിൻസിപ്പൾ എന്റെടുതിന്ന് ഒപ്പിട്ട് വാങ്ങികെരുത് നിങ്ങള് പൂർണ ഉത്തരവാദിത്വത്തിൽ ആയിരിക്കണം. കുട്ടി പഠിത്തത്തില് ബാക്കഔട്ട് പോവ ഇതിന്നുള്ള എൽ കെ ജിന്ന് നല്ല പഠിക്കായിരുന്നു, മോള് അപ്പൊ അവർക്ക് പേടി യു കെ ജി പഠിക്കാണ്ടിതാക്കിയാല് പഠി ഇതിൽകുറച്ച് ബാക്കിലായി പോവോന്ന് ആ അപ്പൊ അയിന് നിങ്ങള് കൂടുതല്ല് ശ്രദ്ധ ഇതാകണെന്നും പറഞ്ഞ്
ആ ആ ഓ ആ ഉം ആ അവിടെ നേരത്തെ ക കടക്കാൻ കഴിയുല്ലണ്ട് മക്കൾ ഇവൾ ഒറങ്ങിട്ടല്ലേ
ആ ഞങ്ങള് പിന്നെ എന്റെ ഭർത്താവ് പൊർ താ അപ്പൊ വിളിക്കുമ്പോ സമയം കൊറയാ പത്ത് പതിനൊന്ന് മണി എന്തായി ആ ഗൾഫിലാ ആ ആ ഗൾഫിലാ ആ ആണോ ആ എന്നിട്ട് വിളി ക്കിമ്പോ നല്ല സമയവൂല്ലോ അപ്പം ഇവര് ഒർങ്ങീച്ചാണെങ്കിലും ഏ വിളിക്കുമ്പ എന്താക്കും ഇവര് എണീക്കു ക്കും ഇവര് എണീച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആ ആ ആ കൊറച്ച് കയ്യും ചെയ്യും ഹും ഹും എന്റെയൊർക്കു രാവിലെ തെളിയൂല മക് വർക്കുള്ളതോണ്ട് ഒറക്ക ഇതാവൂല ഉച്ചക്ക് ചെല ദിവസട്ടോ ഇന്ന ക്ക വിരുന്നുകരന്നെനു അപ്പൊ കെടക്ക ഞമ്മള് കെടക്ന്ന സമയാരിക്കും യ്യോ ആ ഇവിടെ ഒരു ഉമ്മാമുണ്ട്. വയ്യാത്ത ഉമ്മാമി. അപ്പൊ കാണാൻ ഇങ്ങനെ ഒന്ന് നമ്മള് പണിയൊക്കൊന്ന് തീർത്ത് ഇവിടെന്ന് വെറുതെരി ക്യാന്ന് വിചാരിക്യാരിക്കും അപ്പഴരിക്യും രാവിൽ തന്നെ വിരുന്നാര് വരുന്ന് എപ്പോഴും അങ്ങനെ ഇപ്പോ അതോ കെടന്നിക്ക്‌ണ്ടെങ്കിലും മോൻ സമ്മയ്ക്കി ക്കൂല്ല, മോന് പിന്നെ മേത്തുക്കൂട മേത്തുക്കൂട ചാടിറ്റും ആ ഇപ്പൊ കെടന്ന
ആ പ പണി കൊറ ചിലപ്പോ പോയി കഴിഞ്ഞിട്ട് തൊ തൊടച്ച് കുളിക്കാനൊക്കെണ്ടാവും
ആ ഭക്ഷണൊക്കെ രാവിലെ ആക്കും
ആ ഭക്ഷണെല്ലാം പൊർ ച്ചും മതിയല്ലോ ചെലപ്പം ഞാന് രാവിലത്തെ ഫുഡ്‌ തന്നെ ഉച്ചക്ക് കഴിക്കുള്ളു ഓല് വരുമ്പോ വൈകുന്നേരം വെക്കും ആ ഞാ മാത്രം ണ്ടാവുള്ളൂ അപ്പം
ആ ആ ആ ഇവിടെ ഉം ആ ഉമ്മയക്കെയോ?
ക്ക വേറെ വീട്ടില
വേറെയാ ആ അങ്ങനെയൊവുമ്പാ ഞമ്മള് ഇഷ്ടത്തിന് ആഹ് ഞമ്മള് ഇഷ്ടത്തിന് ചെയ്യാലോ ആ ഇവിടെ ഉമ്മ ഇണ്ട് ഉമ്മാമ്മ ഇണ്ട്
ആ ആ ആ
ആ അപ്പൊ ഞമ്മക്ക് ഞ ഒപ്പി അങ്ങനെയല്ല നമുക്ക് ഇഷ്ടത്തിന് ഇതാക്കതാ പറ്റൂല വേണ്ടേ ആ അപ്പൊ ഒപ്പിക്കല് നടക്കൂല അപ്പളാ നമ്മള സമയം വൈക പണിയൊക്കെങ്കില നേരം വൈകും
ആ
പിന്ന ആ വേറെ നല്ല വിശേഷം ആ ഇന്ന് നല്ലണംന്ന് പറയാനില്ല പക്ഷെ ഫുള്ള് ചാർക്കോ ചാർക്കോണ്ട്
ഏ ഇവിടെ നല്ല മഴന്നാല് നല്ല കാറ്റും മഴൊക്കെ ഇണ്ടായിരുന്നു
ആണാ ഇന്നാ ഇപ്പൊന്നും പെയ്യുന്നില്ല ഒരു മൂടലുണ്ട്ട്ടോ രാവിലെ തൊട്ട് ഇപ്പ വരെ മൂടി കൊണ്ട പക്ഷെ ആ ചാറി ചാ ചാറി പെയ്യുന്നുണ്ട് ആ മഴ പിടിച്ചില്ലേ നല്ലവണം ആ എന്നാ ശരി എന്നാ ആ